ഓ എന്തൊക്ക വിശേഷ
നല്ല വിശേഷം ഒറക്കം വന്നിങ്ങന ഇരിക്കുന്നു
കണ്ണടഞ്ഞ് കണ്ണടഞ്ഞ് ഇക്ക വന്നില്ല അതോണ്ട് ഇങ്ങനെ നോക്കി അല്ലെങ്കി എപ്പഴേ ഒറങ്ങിയേനെ ഈ സമയത്തൊന്നും കാണൂലന്നെ ഉം ചെപ്പ പന്ത്രണ്ടണിയാവുമ്പഴേ വര്ത്തുള്ളുട്ടോ
ആഹ് ആഹ്
ആണ്ട് ഇങ്ങനെ ഫോണും കൊണ്ട് ഇങ്ങനെ ഇരുന്നതാ
ആഹ് ആഹ് ഇല്ല ആ കെടന്നെക്കണ് ഞാൻ കുട്ടികളക്കെ കെടന്നു
മോളൊറങ്ങി ഇവിടെം മോളൊറങ്ങി അവളെപ്പഴേ ഒറങ്ങി ആ നേരം മൊതല് ആഹ് ഒരു മോള് അവ്ടെ രണ്ട്പേരാ മൂന്നാളുണ്ടല്ലേ ഉം മോനാ മോളാ
രണ്ട് മോനും ഒരു മോളും
ഒരു മോള് കൊച്ചാളാണോ മോള് ആഹ് അം ആ മൂന്ന് മക്കള് മറ്റോര് രണ്ട് വേരും
മറ്റോര് രണ്ടാളും ഒരാള് ഒമ്പതാ ക്ലാസ്സില് ഒരാള് നാലാം ക്ലാസ്സില്
ആഹ് മോ മോളൊന്നില്
ആ ആഹ്
ഒന്നാ ക്ലാസ്സില് എൽ എൽ കെ ജീം യു കെ ജീം കിഴിഞ്ഞിട്ട് ഒന്നിലായി ഇപ്രാശ്യം. പള്ളിയിൽ അതെ അതെ പള്ളിയില് യു കെ ജിയില് ഈ വർഷാക്കിയത്
ആ ആ
ഉം കഴിഞ്ഞ പ്രാശ്യം പറ്റീല്ല ഈ ഈ വർഷാ പിന്നെ എന്താ വിശേഷൊക്കെ മഴയൊക്കെണ്ടാര്ന്നോ
മഴാ ഇന്ന് കൊറവായിരുന്നു ഇന്നലേം മെനഞ്ഞാന്നൊക്കായി ക്ക്‌ അങ്ങനെ ഇണ്ടാരുന്നു
ആഹ് പ്പ എല്ലാട്ത്തും അങ്ങനാ ഇന്നിവിടെ വെളുപ്പിന് ഒര് അഞ്ച് ആറ് മണി വരെക്കെ പെയ്യ്ട്ട്ണ്ടാരുന്നു. സ്കൂൾ ടൈം ഒക്കെ കഴിഞ്ഞപ്പഴ്ത്തേന് തോന്ന്
ആഹ്
പിന്നെ ഇത് വരെ പെയ്തില്ല നല്ല വെയിലുണ്ടാര്ന്നു. ഇന്ന് ഈ വെയില് ഇതുപോലെ നിന്നാ നാളെ നല്ലോണ്ണം ഒക്കെ ച്ചു വാരാം മുറ്റൊക്കെ
ആഹ്
ആ രീതിക്ക് നല്ല ഒണങ്ങി കെടക്ക. ഇങ്ങനെ ഇല്ലാര്ന്നു ഇവടെ ഞങ്ങളില്ല ര്ന്നോണ്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കില് നമ്മളെവിടേലും പോവ്മ്പഴാ നല്ല വെയിലും വെട്ടവും കാണ്ന്നെ അന്നേരം വീ അന്നേരം വീട്ടി ഒന്നും ചെയ്യണ്ടല്ലോ.
അയ് ശെരിയാണ്.
നമ്മള് വീട്ടി നിക്കൂന്നോസം നല്ല മഴയാരിക്കും. തൂക്കാനും പറ്റൂല തുണി കഴുകാനും പറ്റത്തില്ല.
ആഹ് അതന്നെ
പിന്നെ വേറെന്താ എല്ലാരും ഒക്കെ യൊക്കെ ഒറ
സ്കൂള് എങ്ങനേണ് വണ്ടി പോ അടുത്തന്നേണോ അതോ വണ്ടീ പോക്കാ?
വണ്ടി പോവും കൊറച്ച് അടുത്ത് തന്നെ ഒരു പന്ത്രണ്ട് രൂപ പോയിന്റിലേ ഒള്ളൂ. ന്നാലും വണ്ടി സ്കൂളീന്ന് ഓട്ടോ ണ്ട് അപ്പൊ അതിന് വിടും. രാവിലെ വണ്ടി നോക്കി നിന്ന് കൊണ്ടുപോക്ക് നടക്ക ത്തില്ല. ന്നാ നടന്ന് കൊണ്ടാക്കാനും പറ്റത്തില്ല ഇച്ചിരിദൂരവാ. അതുകൊണ്ട് വണ്ടിയിൽ തന്നെങ്ങ് വിടും അതാകുമ്പം പിന്നെ അവർ ക്കും ബുദ്ധിമുട്ടില്ല നമുക്കും ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ മൂന്ന് മണിയാവുമ്പം ക്ലാസ്സ് കഴിയും. ഒരു മൂന്നഞ്ച് മൂന്ന് എട്ടൊക്കെ ആവ്മ്പം ഇങ്ങ് വരും. ആദ്യത്തെ ട്രിപ്പ് ഇവ്ടാ. സ്കൂളിനെട് ത്ത ആദ്യത്തെ ട്രിപ്പും ആദ്യം വരുന്നതും ഇവിടെയാ. മോളെ വെ ആക്കാനാ.
ആഹ് ആഹ് ആഹ്
ആഹ് അന്നേരം മൂന്ന് അഞ്ചൊക്കെ ആവ്മ്പം ഇങ്ങ് വരും. ആഹ് അതുകൊണ്ട് പിന്നെ ആഹ് ഇല്ല ഇല്ല വല്യ കുഴപ്പ ഇല്ല.
ആഹ് ഫ്രണ്ട്സാളൊ ക്കെണ്ടാങ്കി പിന്നെ പ്പ ഈ അംഗൻവാടി ഒക്കെ പോണ കുട്ടിയേളാണെങ്കി സ്കൂക്ക് പോവുമ്പം വല്യ മടിണ്ടാവൂ
മ ആഹ് അവർക്ക് അവ്ടുന്ന് ഫ്രണ്ട്സ് ഒക്കെണ്ട്. ഇവർക്കും അതുപോലെ എൽ കെ ജി യു കെ ജി കഴിഞ്ഞതുകൊണ്ട് മടിയില്ല. അം ആ അ അന്നുള്ള കുട്ടികൾ തന്നെ ഇപ്പഴും അവർടെ കൂടെ ഒന്നിലും
അഹ്ശെരിയാണ്
അതുകൊണ്ട് മടിയില്ലാതെ പോവും പിന്നെ മദ്രസെലും അതുപോലെ തന്നെ സ്കൂളി പഠിക്കുന്ന മൂന്ന് കുട്ടികള് ഇവ്ടെ ഉണ്ട് അവക്ക് മദ്രസെയിലും.
ആഹ് അതെ
അതിന് മടിയില്ലാതുകൊണ്ട് പോയ്ക്കോളൂ അവരെ കാണാല്ലോ ഏഹ് എല്ലാരും ഒക്കെ കിടന്നോ എല്ലാരും ഉറങ്ങിയോ
ആഹ് എല്ലാരും കെടന്നു ഞങ്ങള് ഒറ്റക്കാണ് കുട്ടികൾ ഞാന് ഞങ്ങള് ഇക്കിം ഞങ്ങളോ ഇക്ക ഇങ്ങനെ പുറത്ത് പോയതാണ് കടായ കഴിയം പന്ത്രണ്ട് മണിയൊക്കെ ആവണം അവിടുന്ന് വരണെങ്കിൽ
ഓഹ് ആഹ് ഏഹ് നമ്മളെ പോലെ തന്നെ ഒറ്റക്കായതുകൊണ്ട് ഇവിടെ പിന്നെ എന്നും നേരത്തെ വരുന്നതായിരുന്നു
എപ്പോളൊന്നും ഫോണുമ്മേ കളിക്കാനോ കളി ഇതാവാനോ ഒന്നും പറ്റൊന്നില്ല
അതെല്ലെ
ഉം ആപ്പപ്പൊ ആഹ് കൊ കുട്ടിയാളുണ്ടാവും പിന്നെ ഫ്രണ്ട്സേളെ വിളിച്ചാലും അധികം കൂടുതൽ വർത്താനം പറയാൻ പറ്റൂലെ ത്ണ്ടങ്കി എന്താ ഇത്ര തോനെ പറയാന് അങ്ങനെ എങ്ങനെ ചെലോൽക്ക് കൊഴപ്പല്ല അതേപോലെ ചെ ചെലേ ഓർക്കൊക്ക ഈ ഞമ്മള് ഫ്രണ്ട് ആൾക്ക് ബോയ് ഫ്രണ്ട് ആൾക്കൊക്കെ വിളിക്ക കുമ്പളാണെകിലും ഒന്നും കൊഴപ്പണ്ടാവില്ല അങ്ങനെ വേണം അതാ രസം
എന്നാലും ഒരുപാടൊക്കെ വേണ്ട
ഇവിടെപ്പെ ഞാൻ പിന്ന അങ്ങനെ ആഹ് ഒമ്പത് മണി പത്തുമണിക്ക് ശേഷന്നും അങ്ങനെ നമ്മള് പിന്നെ അങ്ങനെ ആരെയും വിളിക്കാറില്ല അതൊണ്ട് പിന്നെ ഇവിടെ ഒന്നും പറയത്തില്ല
ഇന്നൊക്കെ കാണുമ്പോ എന്താപ്പൊ ഒറങ്ങാത്തെ വിചാരിച്ചും
ആഹ് അത് വിട പിന്നെ ഇന്ന് പിന്നെ ഇങ്ങനെ വരാത്തത്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കൊണ്ട് നോക്കിയെന്നേ ഉള്ളൂ പിന്നെ ഈ ക്കെ ആയതുകൊണ്ട്ങ്ങ് നോക്കി എന്നാൽ വിളിക്കാം എന്ന് വിചാരിച്ചതാ ഇല്ലെങ്കി എന്നെ കാണൂല്ലായിരുന്നു ഒമ്പതര ആവുമ്പോഴേ ഞാൻ കിടന്നേനെ
ആഹ്
കെടന്നാലും പിന്നെ അഥവാ ഉറങ്ങികഴിഞ്ഞാലും ആ അവിടുന്ന് ഇന്ന് കഴിച്ചിട്ട് വരും കാന്റീനിൽ നിന്ന് കഴിച്ചിട്ട് വരും
ആഹ് ആഹ് അതുകൊണ്ട് അയില് വല്ല്യ ബുദ്ധിമുട്ടുണ്ടാവൂല അതൊണ്ട് പിന്നെ നമ്മുക്കും തന്നെ
അഹ് ഇതിപ്പം വന്ന് കതക് ത്തുറന്ന് കൊടുക്കുന്ന തേ ഉള്ളൂ പിന്നെ പോയി കിടക്കാം പിന്നെ വന്ന് കിടന്നോളുല്ലാറും പിന്നെമുക് കഴിക്കാനൊന്നും എടുതുടുക്കാൻ നിക്കണ്ട അതോണ്ട് ഒത്തിപ എപ്പയേ ഉറക്കം വരും നമ്മക് നാല്മണി ആയിട്ടും അന്വേഷിക്ക
ആഹ് എപ്പളെ കടെക്ക് പോക്ക്
ഇന്ന് നാല്മണിക്ക ഇക്ക വൈകിട്ട് പോയത് അതുകൊണ്ടാപ്പ പന്ത്രണ്ട് മണിക്ക ആഹ് എന്നും പകലാ പോകുന്നത് രാവിലെ പോ എട്ട് മണിക്ക് പോയാ നാല് മണിക്ക് എറങ്ങും അതുകൊണ്ട് എന്നും അങ്ങനെയായിരുന്നു എന്നിട്ട് ഇന്നലെ ആളില്ല അന്നേരം വൈകിട്ടൊന്ന് ചെല്ലാവോന്ന് ചോദിച്ച് ച്ചങ്ങനെ പിന്നെ പോയതാ
ആഹ്
ഇനിയിപ്പോ നാളെ രാവിലെ എട്ട് മണിക്ക് തന്നെ കേറണം ഉം അങ്ങനെ പോയി ഇന്ന് പിന്ന ഒരിടുത്ത് പോണായിരുന്നു ഞങ്ങക്ക് അതുകൊണ്ട് രാ വെളുപ്പിനേ എണീ ച്ചു നാല് മണി ആയപ്പൊഴെ എണീച്ചു അതിന്റേതായ ക്ഷീണ യാ ത്രാ ക്ഷീണം ഉണ്ട് നാല് മണിക്കെണീച്ചതിന്റെ ക്ഷീണം
ആഹ് അതന്നെ ഞമ്മക്കാ ഒർക്കണ്ട് വന്നാ ഒറങ്ങിയാലൊള്ളൊരു സമാധാനം
അതെ ഇനിയിപ്പൊ ന ചെന്ന് കെടന്ന് ചെലപ്പോ വെളുപ്പിനെ എണീക്കാ എണീച്ചെ പറ്റു മോക്ക് ചോറ് കൊടുത്തു വിടണം നിഅതിനി എങ്ങനെയാണെന്നുള്ളതാ ഓണന്ന് എണ്ണീച്ചിട്ട് എണ്ണീച്ചന്ന് പറയാ ക്ഷീണമായിരിക്കും കണ്ണു പോലും തൊറക്കാൻ പറ്റൂല ഇപ്പം പന്ത്രണ്ട് മണി ആയില്ലിയൊ ഇനി അങ്ങോട്ട് ചെന്നെടന്നാലും ഒരരമണിക്കൂറെങ്കിലും കഴിയാത കണ്ണിലോട്ട് ഒറ
ചോറെങ്ങനെ അടുപ്പത്ത് വെക്കലെന്ന
അല്ല കുക്കറിലാ വെക്കുന്നേ അടുപ്പീ വെച്ചാ പറ്റത്തില്ല കിട്ടത്തില്ല രാവിലെത്തിന് പോവുന്ന ടൈമിന് കുക്കറിലൊരു രണ്ടു ആ വേവത്തില്ല കുക്കർല് ഒരു രണ്ട് ഊത്ത് കേക്കുമ്പഴത്തേന് ഓഫ് ആക്കി അങ് വെക്ക എന്നിട്ട് മറ്റുള്ള കാര്യങ്ങള് ക്കെ ചെയ്യുന്ന നേരം കൊണ്ട് അതൊരു മുക്കാവേവാവും
അത് ശരിയാണ്
പിന്നെ പിന്നെ ആ വെള്ളങ്ങടിച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാ വെള്ളം ഊറ്റി കളഞ്ഞിത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും ഊറ്റീട്ട് പിന്നാവിയേറ്റിയെടുക്കും
ആഹ്
ആഹ് ആവിയേറ്റിയങ്ടുക്കുമ്പഴാ രണ്ട് വിസില് കേൾക്കുമ്പഴ്ത്തേന് ചോറ് വേവും
ആഹ്
ചോറ് വെക്കാൻ എളുപ്പാ ബാക്കിയുള്ള കാര്യങ്ങള് ആഹ് ആഹ് അങ്ങനെയാ വെക്കുന്നെ
ഞാന് റെയ്സ് കുക്കറില് നല്ല മഴേണെങ്കി ചെൽപ്പേ വെറക് കത്തിപ്പുടിച്ച് റൈസ് കുക്കറില് വെക്കു അങ്ങനെ
തെളപ്പിച്ചെറക്കി വെക്കൂല്ലേ അതുഉ അതും ഒരുപാട് ഉം ലേറ്റ് ആവും വേവാന് വെന്ത്
ആഹ് അത് ശരിയാണ് അത് സ്‌കൂ വേഗം അയിനങ്ങനല്ല നാർത്തെ നീച്ചി ട്ട് അരിച്ചെ നല്ല വേവ് വേവണ അരി കൊണ്ട്ന്നാല് കൊഴ്പ്പല്ല്യ
ത്രിയില് രാത്രിയില് കെടക്കുന്നതിന് മുമ്പ് തിളപ്പിച്ചെറക്കി വെക്കും ചെലരങ്ങനെ ചെയ്യും ഞാങ്ങനെ കണ്ടിട്ടുണ്ട് ഞങ്ങടെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് രാത്രി തെളപ്പിച്ചെറക്കി വെ പിന്നെ രാവിലെ ആവുമ്പോത്തിന് ചെറിയൊരു ചൂടോടെ തന്നെ ഇരിക്കുവല്ലോ പിന്നെ എടുത്ത് വീണ്ടും ആഹ് അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ അങ്ങനൊന്നും വെച്ചിട്ടില്ല ഞാനീ കു ക്കറില് തന്നാ ഇങ്ങനെ ഗ്യാസില് വെക്കാൻ പഠിച്ചത് ഇങ്ങെ കുക്കറിന്റകത്ത് വെച്ചാ പഠിച്ച് ആണ് ഞാനങ്ങനെ അങ്ങ് ചെയ്യത്തേ ഒള്ളു
ആഹ് അതെ
അല്ലാതെക്കത്തില്ല എളുപ്പം നമ്മുക്ക് എളുപ്പ ഇതാ വെള്ളം ചൂടായി അരിയിട്ട് കഴിഞ്ഞാ രണ്ട് കുത്ത് ഒഴിക്കുമ്പോ ഇതിനെ ഓഫാക്കി വെക്കുമ്പ രണ്ട് പോലും വേ കിട്ടണമെന്നില്ല, ഒരു കുത്ത് കഴിയുമ്പോ തന്നെ ഓഫാക്കിവെച്ചാൽ ആഹ് ചൂടില് അവിടെ ഇരുന്നു. അതങ്ങ് ആഹ് നല്ല വേവുള്ള അരിയാ, വേവിന്റെ അരിയാ മേടിക്കുന്നേ സ്കൂളില് കൊടു ത്തുട്ന്നത് കൊണ്ടേ. അതാ കൊടുത്തുണ്ട് പിന്നെ അതാ ഒരു ഭാരുണ്ട് ഇരുന്നാലും പിറ്റേന്നത്തായാലും എടുക്കാം നമുക്ക് ഫ്രിഡ്ജിലെട്ത്ത് വെച്ചാല്
അതെ അയ്ശരിയാണ്
മറ്റേ അരിയാവുമ്പോ പന്നലായിരിക്കും, പന്നലായിരിക്കും.
ആഹ് അതന്നെ. റേഷൻ കടേന്ന് അരി വേടിക്കലില്ലേ
വേ വേടിക്കും വേടിക്കും വേടിക്കും അത് നമ്മള് വീട്ടിലൊക്കെ നിക്കുന്ന ദിവസങ്ങളേ ശനിയാഴ്ചെ അങ്ങനെ കൊടുത്തു വിടേണ്ടാത്ത ദിവസങ്ങളിലൊക്കെ വെക്കും, പിന്നെ അരി അരിയാട്ടു. ട്ടാനൊക്കെ ഇടുമ്പോ അയിന്റെ കൂടെ അങ്ങനൊക്കെടും വേടിക്കും ഉം വെള്ളേരി ട്ടുന്നേട്ടോ. റോസരി മേടിക്കത്തില്ല ആഹ് വെള്ളരിയാ മേടിക്കുന്ന, റോസരി ഇവിടെ മോളും കഴിക്കത്തില്ല ഇക്കായും കഴിക്കത്തില്ല, അതല്ല കറിയൊക്കെ. ഇത് ഉണ്ടെങ്കില് പറ്റു, ചവറ് പോലെ ഇരിക്കും വെല്യ.
പച്ചരി വേടിക്കൂലേ
പച്ചരി മേടിക്കും പച്ച കാ വേണം പച്ചന മേടിക്ക മറ്റേതും വെള്ളേരിയാ വെള്ളേരിയാ ആണാലും നല്ലതാ ചമ്മക്ക പറയും ചമ്മന്തി ആയാലും മതി.
അത് ശരിയാണ്.
വ നല്ല വവയും കൂടി ചെയ്ത് കഴിയുമ്പോ രസം കൂടെ ഉണ്ടെങ്ക പിന്നെ പറയാനേ
തിന്നാന് നമ്മുക്ക് എത്ര തിന്നാലും മടുപ്പുണ്ടാവൂല്ല അങ്ങനെയാണ്. പക്ഷെ വേ വേറാൻ പറ്റൂല.
ആ വേ അത അതൊരു മുക്കാ വേവിട്ടോ എടുത്താൽ മതി അതിനും ഒരു കണക്കുണ്ട്. അതും ഞാൻ കുക്കറിൽ വേവിക്കും അതും അത് ഈ പറഞ്ഞപലെ
കുക്കറ്ല് വേവിച്ചാലും ആദ്യത്തെ വള്ളം ങ്ങണ്ട് ഊറ്റിക്കളിയ പിന്നെ നല്ല പച്ചളം പാരണം ന്നാ പിന്നെ അത്ര വല്ല കൊഴുപ്പുണ്ടാവൂല
കുഴപ്പം ഉണ്ടാവില്ല. അത് നമ്മള് കുക്കറിലായാലും, പുറത്തായാലും, അല്ലാതെ വെച്ചാലും, എല്ലാം അങ്ങനെതന്നെ. ചെയ്യുമ്പോ കൊഴപ്പില്ല. ആദ്യം ഒന്നും രണ്ടട്ടം അറിയാത്ത തൊർക്ക് ഒരു ഇതുണ്ടാവും. പിന്നെ അത് കഴിയുമ്പോ അങ് മാറും ആഹ അത് അങ്ങനെയ
ന്നിട്ട് സുഖ സുഖല്ലേ,?
ആഹ സുഖായിട്ടിരിക്കുന്നു.
ഉും
ഹും എന്തായിരുന്നു ആ ചോറ്ആയിരുന്നു. ചോ ഒര്നേരം അങ്ങ് വെക്കുവോ ചോറൊക്കെ അത് രാത്രി തന്നെ വേറെ പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കോ?
ഉം ന്നാ ശരി ന്നാ വിളിക്കണ്ടിട്ടോ?
ആഹ ആ ആ ശൂരിയനോക്കേ.
ഉം